ഹലോ
ആഹ് കേക്കണില്ലേ
ആഹ്
എന്താ പണി ആഹ് കേക്കണില്ലേ
ആഹ് കേക്ക്ണ്ട് ആ മക്കക്ക് ഫുഡ് ഒക്കെ കൊടുക്കാണ്
ഹലോ കേക്ക് ആഹ് ആഹ് മക്കക്ക് ഫുഡ് കൊടുക്കാണ്
കഴിഞ്ഞിട്ടില്ലേ
ആഹ് ഓര് കഴിക്കണ്ട്
ആഹ് എത്ര ഇല്ല എത്ര കുട്ടികളാ
മൂന്നാള
മൂന്നോ
നിനക്കെത്ര കുട്ടികളാ
ഞാൻ കഴിച്ചിട്ടില്ല ഞാന് ഇന്ന് നോമ്പല്ലേനാ
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഭഷണം കഴിച്ചിട്ട് ഇപ്പോ അല്ലതില്ല ഏതാ
അന്നേരം ജൂസ് ഇതൊക്കെ കുടിച്ച് കാണ്ട് പിന്നെ അങ്ങനെ ഇരുന്ന് ഇപ്പൊ ചോറും ജ്യൂസൊക്കെ കുടിച്ച് കാണ അങ്ങനിരുന്നു ഇനീയിപ്പ ചോറും നിന്ന് കെടുക്കാരിച്ച്
തെരക്കില
അല്ല അല്ല അല്ല പിന്നെ അല്ല പറഞ്ഞോളി നിങ്ങൾ പറഞ്ഞോളി
ആഹ് ആഹ് നിനക്കെത്ര കുട്ടികളാ
കളർ പേപ്പറാ ഒന്ന് ഒന്ന്
ഏഹ്
ഞാന ഇവിടെ ആളെന്നാണേ
ആഹ് ആഹ്
പിന്നെ അപ്പൊ എന്താ ഉണ്ടാക്കി ഭഷണം
ബിരിയ വെച്ചിനി
ആഹ്
അല്ല ബീഫാ
ആഹ് ആഹ്
അവിടെ തറവാട്ടി വെച്ചതേനി
ആഹ് ആഹ്
പിന്നെ ആഹ് അടുത്തന്നെയാണ് ആഹ് ഒരു തൊടി തന്നെ മോൾ മോനാണ്
ആഹ് പിന്നെ പിന്നെ അല്ല അല്ല
മോളാവൂല്ലേ
അഹ് ആഹ്
എത്രല്ല പഠിക്ക്ണേ
പിന്നെന്താ? ഒരിൻറ്റ് കേക്കിണില്ല
ആഹ് ഹ
ഹലോ ആഹ് ആഹ് ചെറു എല്ല ജില്ല എല്ലാം ചെറുത് ചെറുത ഹലോ കേൾക്ക്ല്ല ഞാൻ പടെ ആൾ വന്നീനി ആഹ് ആഹ്
ആഹ് ആഹ്
പിന്നെ പിന്നെ എന്താ ഇന്നലെ ഇണ്ടയ്നിയോ നോമ്പ് പോയിട്ടില്ല കേക്ക്ണില്ല ആഹ് ഒന്ന് മുതല് തൊടങ്ങിക്ക്ണ?
ഇല്ലല്ല ഇല്ല ഞാൻ ഒമ്പതും പത്തും നോറ്റിട്ടുള്ളു ഇങ്ങള് നോറ്റീനീ ഫുള്ളും
ഇല്ലല്ല
ആഹ് ഞാനു ഒമ്പതും പത്തൊന്നെ നോ
എത്രയന ആഹ് ഞാനും അങ്ങൻത്തന്നെ കാട്ടല് പിന്നെ ഇവിടെ കടണ്ടേ വീട്ടിൽ ങ്ങ് മന്തി കൊടുന്നതാണ് വീട്ടില് ചോറ് മന്തി
ആഹ് ആഹ് ഓ
ന്ന് ഏ ആഹ് ഇവിടുന്ന് വാങ്ങിയതാണ് ഓർഡർല്ല ആഹ് നമ്മള് വാങ്ങി കൊ
ആഹ് ആഹ്
ആഹ് പി ന്നാപ്പണം പത്ത് നാപ്പെണ്ണം മതി പിന്നെ ഇവിടെ കടണ്ടേ വീട്ടിലേ
ആഹ് ആഹ് ങ്ങള് വീട്ടിലേക്ക് സാധനം വാങ്ങേണ്ടി വന്നാവും ല്ലേ
അ ആഹ് അല്ലേ വീട്ടില് കടണ്ട് അപ്പൊ സ അ സാസിന ആള ഒന്നാണ്
ആഹ് ആള് വന്ന്ല്ലേ എന്തെ എല്ലാ സാധനങ്ങള്ണ്ട് ചോറൊ ആഹ് ങ്ങള നടത്ത്ണ അതോ ഹസ്ബൻഡോ
ഹസ്ബന്റിന് വേറെ കാണല്ണ്ടേ അപ്പ വീട്ടില ചെറുതായിട്ട് ഇങ്ങനെ കൊറോണ ടൈമില് ഹസ്ബന്റിന്റെ കടേക്ക് പോകാൻ പറ്റാഞ്ഞിട്ടേ അപ്പൊ സാധനൊക്കെ ഇമ്മടെ കൊടുന്ന വച്ചിട്ടണ്ട് അങ്ങനെ നവിടെ എടുത്തുള്ള പോലൊക്കെ ഇങ്ങനെ വ ചെറിയേ ശെരി ചെറവില അർജന്റി
ആഹ്
കോഴിമുട്ട
ആഹ് ആഹ് ആഹ് അടുത്ത് ആഹ് പെട്ടെന്നൊക്കെ ആരേം വരുമ്പോഴൊക്കെ ഉം
ങ്ങനെ? അപ്പ ഇവിടന്ന് എത്ത എ സ
എന്താന്നാല സ്പെഷ്യൽ ഇണ്ടാക്കി
അതിെ ഞാൻ മന്തി ഉടഞ്ഞതേനോ
ആഹ് ആഹ് അങ്ങനെ
ഇന്ന്ണ്ടാക്കില്ലേ? ആഹ് ഏഹ് ഹേ പൊരി ഒന്നും ഇണ്ടാക്കിട്ടി ജ്യൂസും
ആഹ്
ജ്യൂസും പിന്നെ ഇത് വെള്ളോം പിന്നെ ചായ ഞാൻ പൊറാട്ട കൊണ്ടര്ണ ഞാൻ കോട്ട പോയിനു അപ്പൊ മല്ലാത ടൗണ് പോയിനേ. അങ്ങനെ ഇഞ്ഞി എന്തേ വാണോ തേ ഒന്നടുത്തേ ആഹ് അപ്പ ഞാന് പൊറ ആഹ് പൊറാട്ട കൊണ്ടര്ണോയ്ച്ചിട്ടേ പിന്നെ ഹസ്ബൻഡ് ർഞ്ഞു മാണ്ട ഞാന് വാങ്ങിക്കോളാ. ഇവട്ന്നർഞ്ഞിങ്ങാണ്ട് ഇവടെ എട്ത്തേന്നണ്ട്.
ആഹ് ആഹ് ആഹ് ഇന്നലെ പിന്നെ ഞങ്ങൾ പൊറാട്ടാക്കി. ഇന്ന് പിന്നെ ഇമ്മ ചോറൊക്കെ ഇണ്ട്ർഞ്ഞപ്പം പിന്നെ ഇന്ന് ഇണ്ടാക്കണ്ടാർഞ്ഞ് ആഹ് ഞാൻ പോവാൻ മാറിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞ്.
ആഹ് ഒക്കെ ഒര് ഇതേന്നെ ക്കും എളച്ചി മൂത്തച്ചി ഒക്കെ
ആഹ് ആഹ് എളച്ചി മൂത്തച്ചി ഞങ്ങള് എല്ലാരും മൂത്തേ ഞാനാ.
ആഹ്
താഴെ രണ്ട് എളച്ചന്മാരുണ്ട്
ആഹ് ഞാന അപ്പേ ഇവിടെ ചെറുതായിട്ട് അപ്പ ഇക്ക് എട്ത്ത വീട്ടില അവന് പുട്ടുപൊടി പിന്നെ അതെനിക്ക് എ ഫോർ ഒക്കെ ഉണ്ടാവൂല അപ്പോ ഓനത് എണ്ണാൻ മാണ്ടിട്ട് ആഹ് തെരക്കിലേനു ആഹ് സാധനം അങ്ങനെ ഈ കൊറോണ ആയല്ലേ. ഹസ്ബൻഡിന് ചെരുപ്പ് പിന്നെ സ്കൂൾ ഐറ്റംസ് അങ്ങത്തൊക്കെ. കടണ്ട് സ്കൂളിന്റെ നേരെ മുന്നില് അപ്പ അത് നമ്മളി കണ്ടെയ്ൻമെന്റ് സോണായിനല്ലോ?
ആഹ് ആഹ്
കൊറോണ ടൈമില് നമ്മള് പഞ്ചായത്ത് തീരെ കടക്കാൻ പറ്റാതെ മുനിസിപ്പാലിറ്റി പ്പ രണ്ടും വ്യത്യാസണ്ട് കടിം വീടും മാ പഞ്ചായത്ത് വിറ്റ അങ്ങനെ ഓല് ആഹ് അപ്പായിട്ട് തീരെ അടക്കാൻ പറ്റുല്ലാന്നാ പറ ഭക്ഷണായിനി അപ്പൊ അട്ത്ത സാധനം രാത്രി ആഹ് രാത്രി ഒക്കെ പോയിക്കാണ്ട് അഒട്ത്തെ സാധനം ഏതായാലും കട തുറക്കാൻ പറ്റൂലല്ലോ പകരം കൊർ കൊർച്ച് സാധനങ്ങൾ വീട്ടില് കൊട്ന്നച്ച് കൊട്ന്നച്ചപ്പം ഇബടെ പിന്നെ ആൾക്കാർക്ക് പൊർത്ത്ക്ക് പോവാതെ വീട്ടിൽ അടങ്ങി നിക്കല്ലേ അങ്ങാടി ക്കും പോവാൻ പറ്റൂല അങ്ങനെ ഒര് ഇത്ണ്ടായിനല്ലോ
ആഹ് ആഹ് പ്പ അന്ന് തുടങ്ങിയതാവും പിന്നെ നിന്ന്ണ്ടാവുലലേ?
പിന്നെല്യാ പിന്നെ അന്ന് ചെറുതായിട്ട് നമ്മള് കൊലയ്മെ വെച്ചിക്കാണ്ട് ഇങ്ങനെ ഹ് സാധനം സെ ചപ്പ് ഒന്നും ഉണ്ടായിനില്ല വീട്ടില് തിണ്ടമെ വെച്ചിട്ട് അങ്ങനെ വെറുതെ മുട്ടായി പിന്നെപ്പേ കൊലയിന്റെ സിറ്റൗട്ടിന്റെ ഇത്ണ്ടാവുലേ ചേറ്റമ്മൽ അ തിമേ ഒരു ഗ്ലാസ് അയിന്റെ ഒരു മൂലക്കെമല് നീളണ്ട്.
ആഹ് ആഹ് അങ്ങനെ വെച്ച് തുടങ്ങി ആഹ്
അപ്പൊ ഒര് ഗ്ലാസ് നമ്മള് ഷോക്കീസിന്റെ ഒക്കെ മാതിരി ഗ്ലാസ് വെച്ചിട്ട്
ആഹ് വേറെ പണിയൊന്നുല്ലല്ലോ ചോറും കറി വെച്ച് കഴിഞ്ഞ പിന്നെ ഫ്രീ ആയില്ലേ.
അല്ല ഇരിക്കേണ്ടല്ലോ നമ്മളെ വിളിച്ചും പോലെ
ആ വിളിക്കി ഇവിടന്ന് കൊണ്ട് കൊടുത്താൽ മതിയല്ലോ സാധനം എടുത്താ മതിയല്ലോ
ആഹ് വെല്ല് അടിച്ചും പിന്നെ ഇവിടെ പൊറത്തന്ന് വിളിച്ചിട്ട് കേറൂല നമ്മള് ഈ അയൽവാസികൾ അല്ലാതെ ഈ റോഡ് നമ്മള് മെയിൻ റോഡ് ടൗണ്ക്ക് ഇങ്ങനെ മുട്ടിയിട്ടില്ല മെയിൻ റോഡിലേക്ക്
ആഹ് ഹൈവാവില്ലല്ലേ ഉള്ളേരിക്ക ആ പിന്നെ കൊഴപ്പില്ലല്ലോ
ആ അപ്പൊ പിന്നെ ഇവിടെള്ള അറിണ്ടോലും അപ്പൊ നമ്മളെ വിളിക്കുമ്പോള് ജനൽ ജനാവാതില് തുറന്നിട്ടിച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ വിളിക്കും വിളിക്കും ചെയ്യും ബെല്ലടിച്ചാലും മതി നമുക്ക് ഞാൻ പണി കഴിഞ്ഞ് ഉറങ്ങൊക്കെ ചെയ്യും ഉച്ചക്ക് ഉറങ്ങുംച
ആഹ്
ആണ്ട് കൊണ്ടോവോന്നില്ല
ആ വിളിക്കുമ്പോൾ പോയാ മതിയല്ലോ നമ്മൾ അയിനിച്ചിട്ടിരിക്കും വേണ്ടല്ലോ
ഏ ഏ ഇരിക്കൊന്നും മാണ്ട
ഉം ആഹ്
ഹലോ ഉപ്പ് പപ്പടം കോഴിമുട്ട അച്ചാർ
ആഹ് നമുക്ക് പെട്ടെന്നൊക്കെ ആരെങ്കിലൊക്കെ വന്നാലൊക്കെ മണ്ടി വന്നാണ്ട് വാങ്ങാ
ആഹ് ചെറിയ ബാക്രിക്കേടെ രാത്രി
ആ ആ വേറെ എന്തെങ്കിലും ഇണ്ടാക്കി വെക്ക് ഇണ്ടാക്കി വയ്ക്ക്ണ്ടോ
ഇല്ല ഇണ്ടാക്കന്നം അ ഒക്കെ വേഗം പണിയാണ് ഇതേനെ എന്നാ നടേനെ ചെല്പ്പോ ഞാൻ ഇവിടെ കോഴക്കളുമുണ്ട് നമ്മള് കോഴിക്ക് മു കോഴിക്കളെ വിടാതെ വളർത്ത്ണ്ടാണ് അപ്പൊ
ഏ കോഴിമുട അങ്ങനെ കോഴിമുട വക്ക്ണതാ
ഇല്ല അങ്ങനെ കുത്താൻ മാത്രല്ല ഏ ഏ പിന്നെ അപ്പൊ അഹ് കൂട്ടിലിട്ട്കാണ്ട് വളർത്ത്ന്നതാ അപ്പൊ ആ കൂട് ഞമ്മള് കോഴക്കള് ഇങ്ങനെ നോളച്ച്കൊണ്ട് നിക്കും അപ്പോ ഞാൻ എടക്കൊന്ന് തുറന്നൂ അപോലെ വൈതാലെ നടക്കണം. അല്ലെങ്ക കുറുക്കന്മാര് കുറുക്കന്മാരും കൊണ്ടവല്ലോ ആഹ അതാണ്. ആഹ ഇവിടെ ഈ തോട്ടാണ് വെറ്റില.
ആഹ് ആഹ് ആഹ് ആഹ്.
ആഹ അപ്പൊ വെറ്റിലന്റെ തോട്ടാണ് അവടെ ഈ കുറുക്കൻ മാരെ താഴെ ഞങ്ങക്ക് ഇണ്ടായിനു അത് പിന്നെ ഇതാക്കി പോക്കി കളഞ്ഞു. പിന്നെ വീട് വെക്കാനൊക്കെ ആയപ്പോ കൗവുങ്‌ണ്ട്.
ആഹ്.
പിന്നെ അയ്‌ മാരി നമ്മള് അത് വേറെ ആളെ ട്ടൊന്നുംല്യ.
നിങ്ങള്സ്വന്തമായിട്ട് വീട് എടുത്ത് പോയതാവുല്ലേ.
ആഹ് ആഹ് അല്ല പോ ഇതി ഉണ്ടെങ്കിലും ഞമ്മുക്ക് കൊടുക്കാൻ മാത്രം അതിനാത്ത് ഉണ്ടാവൂല അതിനാത്രം വാണം. പിന്നെ വേറെ. പിന്നെ ഓല ത് ട്ത് നോക്കി വളർത്തി കാര ഞമ്മ ഐമെ അടക്കണ്ടായാല്. കേട്ടോ ഓല് നോക്കിയാല് ന്നനിം. പിന്നെ വ് ട്ടില് പോവുമ്പോ അടക്ക കിട്ടും ആ ഒര് കാര്യം ൻണ്ടാവും. അതോപ്പത്തെ അമ്മക് അയ്ല്ലാറല്ല നല്ലനമ്മക്ക് കുരു കുരുമുക് വള്ളിയോ അങ്ങനെ എന്തേലും വെച്ചാല്.
ആഹ.
അപ്പ നമ്മക്ക് കുഴക്കല്ലോ അതോൽക്കെല്ലേ ക്ട്ട നോക്ണോൽക്. ഏയ് നമ്മുക്കൊന്നും കിട്ടൂല. അപ്പൊ പിന്നെ അത് ഒയിവാ
ആഹ് ഇതെല്ലാം കൂടി നടകുല്ലല്ലോ.
ആഹ് പിന്നെ ഈ കോഴികളെ അപ്പൊ അങ്ങനെ വിടാതെ അപ്പൊ ഓല അങ്ങനെ വിടും. അങ്ങനെ നിക്കും അപ്പൊ അയിന്റെ എടീക്കൂടെ ആൾക്കാര് വിളിച്ചാല് ഇതേ മാരി അല്ലെങ്കി നമ്മള്. കുളുമുറിയിലേ നമ്മൾ ഒറ്റക്ക ആവുമ്പോ അപ്പോ ഓല് പോവും ചെയ്യും അപ്പള നമ്മളെ വിളിക്കല് എന്തേലും സാന്നതിന്ന് അല്ലെങ്കിവിളി ഉച്ചക്ക് ഒറങ്ണ നേരത്ത് .
ആഹ്
അപ്പളൊക്കെ കാണും ചിലപ്പോ പിരാന്തു കളി നോമ്പിനൊക്കെ ന്താ കട്ടാണെ നമ്മള് വൈകുന്നേരത്ത് ആസറിന്റെ ശേഷം കല്ലേ കാരംപ്പണി പത്തിരീടെ ചുടാ അപ്പൊ ചെലപ്പം പത്തിരി കാരം അപ്പളേ കാരം ഇവല് ഈ ഓയേൽ വെളിച്ചെണ്ണ അപ്പൊ പിടിച്ചു പിരാ അപ്പളാ നമുകോരു ലൂ ദേഷ്യം ചെലപ്പോ ഇങ്ങനെ വിചാര്ച്ചും ചെൽ പ്പോ ഇങ്ങനെ ഒക്കെ. അയനെ.
ആഹ്. പിന്ന വേറെന്തെ ഇന്നാ പിന്നെ ശെരി.
ഓഹ് ഓക്കെ എന്നാല്.
ആയ്കോട്ടേ.